ആഹ് അപ്പൊ കേൾക്കണ്ടൂ എന്തൊക്കെണ്ട് വിശേഷം മയണ്ടോ
ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയ്ണ്ട്
ആ ഇവട ഉച്ചൻ്റെ ശേ ത്ത് നല്ല വെയിലേനു
ആഹ് ആഹ് ആഹ് ഇവട ഉച്ചക്ക് ആഹ് ഇപ്പക്കെ നല്ല മയണ്ടാരുന്ന്
ആഹ്
നല്ല മഴേച് നല്ല മഴേ
ആഹ് കുട്ടികളൊക്കെ പ്പൊ ഒയിവ ല്ലേ കുട്ടികളൊക്കെ പെയ്യുന്നത്
ആഹ് ദാ വടെണ്ട് ഫോണിലും ടിവിലും ഒക്കെ ആയിട്ട്
ആഹ് പെട്ടെന്ന് ഒയിയും വായോണ്ടേ മയ ള്ള ദിവസോം അല്ലേ
ആ തന്ന
ആഹ് ചോ ന്ന് ചായൊക്കെ കുടിച്ചോ വൈകുന്നേരം
ഓ ചായ കുടിച്ച് ഉം
ന്ത് ചായക്കെന്തേ? കടീക്ക ഇണ്ടാക്കലുണ്ടോ ങ്ങള്
പ്പണ്ടാക്കും ചെല ദിവസങ്ങളില് ഉണ്ടാക്കും, ഇന്ന് ഇപ്പോ ഒന്നും ഉണ്ടാക്കിയില്ല, ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. ഉം ബേക്കറി ഇശ
അ പൊത്തെറങ്ങാൻ പറ്റോ അവിടെ
അതെ
വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായി? കുട്ടികള് അ ചെറുത് ആറാംക്ലാസ് ഇല
ആഹ്.
ആഹ് ആ രണ്ടാള് ങ്ഹ് പ്ലസ് റ്റു കഴിഞ്ഞ് ഒന്ന് പറഞ്ഞേക്കണം.
ആഹ് ആഹ്.
ഉം വെക്കേഷനൊക്കെ എന്താ ചെയ്തിനത്?
വെക്കേഷനിൽ എന്ത് ചെയ്യാനാ? ടൂർ പോയില്ല എല്ലാ പ്രാവശ്യം പോകലുണ്ട് ഇപ്രാവശ്യം പോയില്ല.
പോയില്ലാ ആഹ്. വിരുന്നൊക്കെ പോയോ? നിങ്ങള വീട്ടിലൊക്കെ പോയോ?
ഓ പോ
കുട്ടികളെയും കൊണ്ട് പോയി. ആഹ്. പെരുന്നാളൊക്കെ എങ്ങനെ ഇണ്ടായിനി?
പെരുന്നാളൊക്കെ ഉഷാറായിന്.
ഡ്രസ്സൊക്കെ എടുത്ത മക്ക കൊക്കെ. ആഹ് എല്ലാരും വരുവോ പെരുന്നാൾ വീട്ടിക്ക്? എന്താണ്ടാക്കിനി സ്പെഷ്യല്?
പെരുന്നാളിനോ?
ആഹ്.
ബീഫ് മന്തി വെച്ച്.
ബീഫ് മ ബീഫ് മന്തി വെക്കുവോ ആ
ആഹ്. കു
ഞാൻ കേട്ടില്ല ബീഫ് മന്തിയക്കണ എങ്ങനെ എന്ത ക്കലി പറഞ്ഞ തരുമോ
ചിക്കൻ വെക്കുമ്പോൾ തന്നെ
ചിക് ആ
ആ ബീഫ് ആദ്യം വേവിച്ചിട്ട്
ആ അത് സാദാ മന്ദി ക്ണ മതിരി ന്നെ ടേസ്റ്റ് ണ്ടാവോ അ ബീഫ് ഫ് മന്തി കഴിച്ചില്ല ചിക്കൻ മന്തി ഇങ്ങനെ കഴിക്കും അല്ലാതെ
നമ്മളെ ചിക്കന്റെ അത്ര കൂടെ ഉണ്ടാവൂല്ല ന്നാലും വല്യ കുഴപ്പൊന്നുല്ല ആ ചിക്കൻ പിന്ന രസോ
അഹ്കെ ങ്ങള് ബീഫുമന്തിന്ന് പറഞ്ഞപ്പോ ഒരു പൂതി
ആഹ്
തന്നെയാണോ ങ്ങളെ വീട്
കൊർച്ചും കൊർച്ചും ഒര് ബസ്സിനാണെങ്കില് ഒരു അര ആ കാ മണി കുർ
ഉം അട്ട് അവിടുന്ന് പിന്നെ എല്ലാരമ്പാട ഒക്ക് പോയിട്ടൊന്നുല്ല ട്രിപ്പ്‌ ഒന്നും പോയില്ല
ഇല്ല വീട്ട്ന്നും പോവല്ല നമ്മൾ ഇവിട് എന്ന പോല്
ഏ അല്ല എല്ലാരും ഫാമിലി എല്ലാരും വന്നി ച്ചു പോവുമ്പളേ കൂടുമ്പോ നമ്മുക്ക് പോവാ ഒരു ആ അഹ് ന്തെ ച്ചക്ക് എന്തേഞ്ഞി ചോറ്റിക്ക് ചോ കറി
ഉച്ചക്ക് മീൻകറി ണ്ടായിനി പച്ചക്കറി ണ്ടായിനി
ആ മീൻകറി എങ്ങനെയാ മീൻകറി ക്കല് ങ്ങള്
ഇവര് ഞള് കലക്കിയ വക്കല് ഇവിടേക്കൊക്കെ അങ്ങനെ വെക്ക നമ്മള് നമ്മള് മുളകുംകേ മഞ്ഞപ്പൊടി തക്കാളി പച്ചമൊകൊക്കെ ഇട്ടിട്ട്
ആഹ് മുളകിട
അഹ്
മുളകിട ലെ ആ ഓരോ നാട്ടിലും ഓരോ കറിയാണ് അല്ലാ
ആ ആ എന്റെ അവിടെക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ നമ്മളക്കെ പച്ചക്കറിയൊക്കെ വാട്ടിട്ട്
ആ ഞങ്ങള് ഇവടെങ്ങനെയാ. പച്ചക്കറിയൊക്കെ വാ ഉള്ളിന്തൊ കെടുത്ത് ത്താണ്ട് വല്യ വല്യുള്ളിയും ആഹ് ചേന വേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതിക്കീട്ട് വല്യുള്ളി വാട്ടി പിന്നെ അതൊന്ന് വാടിട്ട് മറ്റെതെന്ന് ചത ക്കിത് അതും ഒന്നു വാട്ടിതാ. കാടിക്കേ ഇട്ട് അതൊക്കെ വാടിയിട്ട് പൊടികളൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെ മീൻ വറുക്കും.
ആ ഞമ്മള് അങ്ങനാ. ഞമ്മളെ വീട്ടിലൊക് ക്കെ അങ്ങനൊക്കെ. ഇവടെ അങ്ങനെവെക്കാ ക്കാ ഇവടൊക്കെ കലക്കി മീൻ ഇങ്ങനെയെക്കായി
ഒക്കെപ്പാടെ കൂട്ടി കൊഴച്ചിട്ട് വെക്ക്വാ? ആ എന്നിട്ട് ലാസ്റ്റ് അതുമിച്ച്
ആ ലാസ്റ്റ് അതുമിക്കുക.
ആ അത് രസം ഉണ്ടാവ് ല്ലേ? അങ്ങനെ ഞാൻ ഒര്സം അങ്ങനെ വെച്ചേണ്.
ഓ രസോക്കെണ്ടോ?
ആ ഞാൻ ഒര്സം തറവാട്ടൊള്ളന്ന് ഞങ്ങള് ഒന്നായി എല്ലാരുവടെ ഒന്നിച്ച് നിക്ക ക്കണ സമയത്ത് അങ്ങനെ വെച്ചിട്ട്ണ്ട്
രസാണ്
രണ്ടും രണ്ട് ടേസ്റ്റിലേ ആഹ് അത് ശെരിയാ രണ്ടും നമ്മൾ സാധാ ഞങ്ങൾ വെക്കല് ഇങ്ങനെ ആദ്യം പറഞ്ഞമാതിരി മുളക് ഇട്ടിട്ട് മുളക് പുളി പുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കല് ക്ഷെ നമ്മള് വെളിച്ചെണ്ണ ഒന്ന് കി കിട്ടിയില്ലേ വേഗം അങ്ങനങ്ങോണ്ട് വെക്കും പിന്നെ വെളിച്ചെണ്ണ കിട്ടുമ്പം തൂമിച്ചാ മതിയല്ലോ നല്ലർക്ക്
ആഹ് ആഹ്
അങ്ങനൊക്കും ഓരോ നാട്ടിലും ഓരോ വീട്ടില് മ മക്കള് ഹസ്ബൻഡ് അത്രേ ഉള്ളൂ രണ്ട് മക്കള് ഉം ഹസ്ബൻഡ് സാദാ കൂലിപ്പണി വീടിന്റെ അടുത്ത് പാർക്കൊക്കെ ഉണ്ടോ കുട്ടികക്ക് കളിച്ചാൻ പോവാന്
ഇല്ല്യ ടൗണില് പോണം ഉം ടൗണില് പോണം അതാ.
ആഹ് ഉള്ളൂ ഞങ്ങള് അവിടെ അടുത്ത് സ്കൂളിന്റെ അടുത്ത് ഇത് പാർക്കൊന്നുല്ലാ അത് ഗ്രൗണ്ട് ഉണ്ട് കുട്ടികക്ക് ഓടി കളിച്ചാന് പന്തും കൊണ്ട് ഓടാനൊ ക്കെ
ആഹ് ആഹ്
വൈകുന്നേരായാ നല്ല രസാ കളിക്കണ കാണാം. ഇവടങ്ങ് നോക്കിയി ഓലിങ്ങനെ ഇങ്ങനെ കളിക്കണ കാണാം ടൈമ് പോവും മഴ ആയോണ്ട് പിന്നിപ്പോ ഇറങ്ങിയില്ല അല്ലാത്ത സമയത്ത് നിറയെ കുട്ടികളുണ്ടാവും.
കാണാന്.
ആഹ് കാണാൻ രസാ. നമ്മ നമ്മളെ സമയം പോണതറിയില്ല ഇക്ക് ഇങ്ങ് നോക്കിന്നോല് കളിച്ച പിന്നെന്തൊക്കെയുണ്ട്? ഡ്രസ്സൊക്കെ എ ത്തിനാ പെരുന്നാക്ക് എല്ലാർക്കും?
ഡ്രസ്സൊക്കെ എടുത്ത് ആഹ്
എ എന്താ എടുത്തേ?
മാക്സി എടുത്ത്ണ് ചുരിദാറും.
ചുരുദാർ ത്തില്ല മക്ക വക്കും ചെറിയാള് ചെറുതെത്രേലാ?
ഓന് മൂന്നില്
ചെറുത് മൂന്നേ
ഉം മൂത്താള് പ്ലസ് ടു കഴിഞ്ഞ് ക്ക് നാലാള്.
ആഹ് ആ ഫസ്റ്റ് കഴിഞ്ഞവാറിന്റെ പോണുണ്ടോ കോഴ്സിന്?
ഇനിയിപ്പ എന്തേലും പോണം ഡിഗ്രി ഡിഗ്രിയ ഡി ഡിഗ്രി എടുക്കാന്നള് പറയുന്നേ ഡിഗ്രി ആഹ് ആഹ് ഡിഗ്രിക്കാ പോണേ
ഇതാണ് ഏവിയേഷൻ അതാ പറയണത്.
ശരി ങ്ങട്ടൊക്കൊക്കെ പെ പട്ടെന്ന് ജോലി കിട്ടാൻ പൈസ വേണെന്നുള്ളത്
ഉം ഉം ആഹ് പൈസ വേണം നല്ല പൈസ വേണം ഡിഗ്രി ഡിഗ്രി മാത്ര ആക്കേണ്ട അതിന്റെ കൂടെ എ വേറെ എന്തെ ഒരു കോഴ്സ് ആക്കിയാണ്ട് ഓനോട്‌ പറഞ്ഞതാ ഓൻ പറഞ്ഞ അതിന്റെ കൂടെ പോയിട്ടോണ്ട് ഡിഗ്രി ഉണ്ട് അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കയാണ് നീ ഓന്റെ തീരുമാനം പോലെ ഞാൻ പറഞ്ഞ പോളിയിലൊക്കെ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞീനി പക്ഷെ ഓന് അതൊന്നും മണ്ടാവന് ഇത് മ മാർക്കൊക്കെ ഉണ്ട്
ആഹ്
ഒരു ട്രൻന്റിന് അന്
ആഹ് അതന്നെ പക്കത്തെന്ത് ട്രെൻഡ് കൂടിയാ
നമ്മക്ക് പറയാനല്ലേ കഴിയുള്ളു ഞമ്മൾ പറഞ്ഞു കൊടുത്തണ്
ചെയ്യാല നമ്മള് പറഞ്ഞ വിളിപ്പി
അടച്ച് നമ്മള അടിച്ചേൽപ്പിച്ചിട്ട് കാര്യല്ലേ ലാസ്റ്റ് ഓര് പറയും നിങ്ങള് പറ പറഞ്ഞയച്ച് ല്ലേ ഞാന് അന് തോറ്റത് പറയും വെറുതേ വെക്കണ്ടല്ലോ
ഓര താല്പര്യം ഇതണോ അതിനത്തു വിട്ട് ആഹ് അ
പിന്നെ ചായൊക്കെ കുടിച്ചോ എല്ലാരും ഒപ്പം കുട്ട്യേളൊക്കെണ്ടാവേക്കും വീട്ടില്
ഓ ഓ ല്ലാരുണ്ട് ഉം
പിന്നെന്താ അങ്ങനെ പോണ് ഏ ങ്ങളൊയിവ് സമയമൊക്കെന്താ ഹോബി ചെയ്യല്
ഞാനിപ്പോ ഒര് ത്‌ന് ചേർന്ന്ണ് ഫേഷൻ ഡിസൈനിങ്ങിന്
ആ അപ്പൊ അടി
അടിക്കൻ അടിക്കാൻ തൊടങ്ങീല്ല ക്ലാസ്പ്പട്ത്ത് തുടങ്ങി ട്ടേള്ളൂ അപ്പയ്ന്റെ തുന്നാനും അയ്ന്റെ വർക്കൊക്കെ ചെയ്യാണ്ടും അപ്പ അങ്ങനെ ചെയ്ത് കുത്തിരി
ആ ഓൺലൈനായിട്ടാ
ആ ഓൺലൈനായിട്ട
ആ മി വീട്ടില് മെഷീൻ ണ്ടോ
ആ ണ്ട്
ആ അപ്പൊ ചെയ്യാലോ
ആ അപ്പൊ മോക്ക് ഇങ്ങെ ചെയ്ത് പഠിക്കാം ന്റെ അമ്മോന്റെ മോള് പ്പോ ചെയ്ത് അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി ഓൾപ്പ ഡ്രെസ്സൊക്കെ സ്വന്തടിച്ച് ഡിസൈൻ ചെയ്യും ഒള്തേമാതിരി തിയിലൂടെ ഓൺലൈനൂടെ ആ അന്താ കൊറഞ്ഞ് ഫീ യെന്തോള്ളു ലേ
ആ കൊറ്ഞ്ഞ രണ്ടായിരത്തിഅഞ്ഞൂറ് അഡ്മിഷന്
ന്നാ ഞാൻ വെക്കട്ടെട്ടോ ഞാൻപ്പ പിന്നെ വിളിക്കാ
ആ ടൈം ആയോ
ആ